ആ എണീറ്റ് എണീറ്റ്
ഏ അടുക്കള കേയറിയാ
ഇല്ല ഇല്ല ഇന്ന് ഒന്നും ഉണ്ടാക്കാല്ലല്ലോ
ആഹ് ഒക്കൽ ലീ വണല്ലോലേ അല്ല ഹസ്‌ ഭർത്താവ് നാട്ടിലിണ്ടാ
ഏ ആള് പോയി കടേക്ക് പോയി ഡ്രൈവറ ആയ കാരണം ഡ്രൈവറ ആയ കാരണം നേരത്തെ പോയി
എന്ത്ല ഡ്രൈവറാ
ഏ കോഴിക്കടൽ കോഴിക്കട നിന്നൊക്കെ തിരക്ക് ഉണ്ടാവന്നും പറഞ്ഞാണ്ട്േ നേരത്തെ പോയി കല്യാണോ പരിപാടി ഒന്നും ഉണ്ടാവൂല്ല ന്നാലും കോയികടയിലാണ് ചെലപ്പം പണിയടു ഏ എല്ലല്ല ഏ നമ്മള കന്ന സൊന്തായിട്ട ഉണ്ടായിന്ന കേട്ടോ കൊറച്ച് മുന്നേ അത് പിന്നെ ഒഴിവാക്കി
ഏ കച്ചവടല്ലാഞ്ഞിട്ടാവൂലേ
ചോടൽ ഞ്ഞിട്ടല്ല ആള് ഒരു ഇത് ദുബായിക്ക് പോക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഒഴിവാക്കി ആ പോക്ക് പോക്ക് കുറ്റി കണ്ടനെ വന്നും ചെയ്തു പിന്നൊണ്ട വെച്ചിട്ട് പിന്നെ കച്ചവടം കുറു നമുക്ക് നാസ് കച്ചവടം ചെയ്യുന്നത്
ആഹ നമ്മള് പുതുതായിട്ട് എന്ത് തൊടങ്ങുമ്പോ അതാ പേടി
ഉം
ഉ ഭയങ്കര പൈര്യ
വേറെന്തൊക്കെ
വേറെ എന്ത അങ്ങനെയൊക്കെ
ഇന്ന ഏട്ടൻക്ക് പണിയൊന്നുംല്ല
പണിണ്ട് ഇല്യ എപ്പത്തന്നെ ഒന്നും പോവൂല കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊക്കെ പോവുള്ളൂ ഇന്നലെ രാത്രിയിൽ കൊറച്ച നേരം വൈകിട്ടാ വന്നത് അപ്പൊപിന്നെന്ന് രാവിലെ നാർത്തെ പോവല ഉ അടെന്താ തീർത്തോടുക്കാൻള്ള പണിയെന്തോ
കുടിയിരിക്കൽ പരി ആ കുടിയിരിക്കൽ പരിവാടിയൊക്കെണ്ടാവുമ്പോ അങ്ങ തന്നെയാണ്
ആ ഒൽതാണ്ന്ന്ണ്ടി വയറിങ്ങുഅല്ലേ ലൈറ്റ് കത്താതങ്ങട്ട് പോരാനും പറ്റൂലെയ്
ശരിയെന്നേണ്
അപ്പൊഅങ്ങനെ ഇപ്പൊഞായറാഴ്ച്ചെ തോന്ന്ണ് ഇന്ന്പ്പോ വെള്ളിയാഴ്ചല്ലേ
ആ ആ
ഇന്ന്പ്പോങ്ങള് ഫുഡോക്കെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുവോ
ഇന്ന്ണ്ടാക്കായിയൊന്നുല്ല ഞാന്ന്റ ഞ്കേജ്ജ ന്നണ്ടാക്ക ഞാൻന്നലെതന്നെ ഞാൻതലവേദനയിട്ട് വജ്ജെയിന്നു ന്താണോ ഇക്ക് ഈ രക്തക്കൊറവിന്റെത്ണ്ടാവല്ണ്ട് അപ്പ അത് കുറഞ്ഞപ്പ തലയിറ്റും
അതേ
ആ അപ്പളങ്ങനെ തലചിറ്റല് വന്നട്ട് നമ്മൾങ്ങന ടക്കുമ്പോൾ ഇങ്ങനെ വെറുതങ്ങനെ തലറ്റിറ്റ് വെയ്ക്കൂല അപ്പൊ രക് ചില അളവ് നോക്കിയാല് കുറവുണ്ടാവേനു അങ്ങനെച്ച്ണ്ടാവലുണ്ട്
ആ അല്ല ആശുപത്രികാണിചില്ല്യയേ
കാണിച്ചിട്ടില്ല കൊറച്ചുമുന്നതേപോലെ കാണിച്ചിന്നു
ആ
അപ്പൊതേവരെ രണ്ട്, മൂന്ന് ണ്ടായിക്കണ് തലക്കിത് അപ്പൊതന്നെഞാന് കുറേനേരംകേടന്ന് തലവേദനിതൊക്കെ കൂടായിറ്റ് ഉവ്വ് ഗുളികടിക്കാനൊന്നും മാർഗമല്ല്യ നോമ്പല്ലേ അങ്ങനെപിന്നെ അവ്ട്ന്ന് നീച്ചിട്ട് പിന്നെ മോനോടാപറഞ് മോനോടാ പറഞ്ഞ് കടിയെന്തെങ്കിലും ജ്ജ് കൊണ്ടരേന്നറഞ്ഞു ഇറച്ചിയാണെങ്കി ഫ്രിഡ്ജ് വെച്ച ത് കിട്ട്ണുല്ല
ഏ ഇങ്ങൽക്ക്നോൽമ്പാവുമ്പഴേ ‌
ആ
മരുന്നുടിക്കാനൊന്നും പാടില്ല്യ
ഏ ഒന്നൊരുവള്ളറക്കാൻപാടില്ല
ഇപ്പഈമരുന്ന് സ്ഥിരം മരുന്നുടി
ആ അവര് ത്തായത്തിനൊക്കെ കുടിക്കും നോമ്പൊർന്നേന്റെഷം കുടിക്കും അത്തായത്തിനും കുടിക്കും രാവിലെ അയിലത്തായം അപ്പൊ രണ്ടുനേരം കുടിക്കാ റ്റൊള്ളൂ അത നല്ല നിബന്ധ നിർബന്ധള്ളോര് നോമ്പണ്ടൊയ്വാക്കും അതെന്നെ
ആ ആ ആ
ന്നലെ അപ്പൊഞാൻ വിചാരിച്ചു മതിഞ്ഞ് ണ്ടാക്കിയെന്നൊക്കെ വിചാരിച്ചു പിന്നെ ഇവിടെ ഇളച്ചനുംണ്ട് മക്കളൊക്കെല്ലേ ണ്ടാക്കാതിരിക്കാൻ വയ്യ അന്നേരത്തൊന്നും കടേപോയാ പൊറാട്ടൊന്നുംകുട്ടൂല്ല്യ
രാവിലെല്ലേ
ആദ്യംതന്നെമ്മള് പറഞ്ഞിടണം അപ്പൊ ഓഡർ കൊടുക്കണം അപ്പൊപിന്നെ കുട്ടൂലാന്നറഞപ്പോ ഞാ ന് വേഗപത്തിരിണ്ടാക്കി പിന്നെ ലേസംവള്ളംകലക്കിപൊരിക്കടി ണ്ടാക്കി ണ്ടാക്കി പിന്നെ എർച്ചിയാണങ്ങി ഫ്രിഡ്ജ്ന്ന് കിട്ടുണുല്ല ഞാ കൊറേനേര്ത്തെ ഫ്രിഡ്ജ് ഓഫാ ട്ട് പിന്റെ മാപ്പിളന്റെടുത്ത്ക്കിന്റെ മോനെ പറഞ്ഞയച്ച് എറച്ചി കൊട്ന്ന് ഏഹ്
ഫ്രിഡ്ജ്ഓഫാക്കിടല
ഓഫാക്കിട്ടാലേപിന്നെയൊന്ന് കിട്ടൊള്ളു വലിച്ചകിട്ടൽണ്ട് ഇത് കൊറച്ചിസായിക്കണ്വെച്ചിട്ട് ഇത് ഇവിടെ
ആഹ് ഇതെന്താറിയോ മഴപെയ്തിട്ടേ മഞ്ഞ് മൂടും
ആഹ് മഞ്ഞ് മൂടിക്ക്ണ്.
ഫ്രീസറിലല്ലേ ഉം ഒന്നായിട്ട് മഞ്ഞ് കട്
ആകെ ഒരു തദൈ ക്ക്ണ് അപ്പൊന്താച്ചാല് ഇക്കാടെ പെങ്ങളെ മോളെ ഇത്ണ്ടാര്ന്ന് പ്രസെയിച്ചേന്റെ ആഹ് പരിപാടിണ്ടായിന് അപ്പൊ അയിന്റെ അറച്ചി കൊടുന്നെന്ന് അപ്പൊ അങ്ങനെ വെച്ചതെയ്ന് അഹ് അപ്പൊ അത്‌വടെ ഇരിക്ണ്ട് അത്ങ്ങ്ട്ട് കിട്ടണ്ടേ ഞാ കൊറെച്ചേ ഞാന് ഒരു ചവിലെ ഓഫാക്കിട്ട്ക്ക്ണ് ഉം പത്ത് പതിനൊന്ന് മണിക്ക് ഓഫാകിട്ട്ക്കും ക്ഷെ കിട്ടാനിട്ടാണ് എടങ്ങറായി. എന്നിട്ട് പിന്നെ ഞാൻ പിന്നെ എന്താ പണിയ്ത് പിന്നെ ഞാൻെന്റെ പണിയ്ത് അത്പ്പോ കിട്ടുന്നില്ലന്നണ്ടപ്പൊ ഞാന് വൈകുന്നേരാണ് അസറ് അസറ് ഒരു നാല്മണിയൊക്കെ ആയപ്പളാണ് നിസ്കരിച്ക്കാണ്ട് അടുക്കളേക്ക് അറങ്ങി പൊടി വാട്ടി കുക കുകണ്ടാക്കി. കുക തെളപ്പിച്ച് തേങ്ങൊക്കൊ എന്താണ് ഇതാക്കി പാലൊക്കെ എടുത്തിട്ട്- കുക തെളപ്പിച്ച് പൊരിക്കടിക്കൊക്കെ റെഡിയാക്കി അത് അപ്പൊത്തിന് എന്റെമോനേ- ഉപ്പാന്റെടുത്ത് പോയിട്ട് എറച്ചി വേങ്ങി കൊടുന്ന് ഞാൻ വേഗം കറി വെച്ചു
ആ ഉപ്പാന്റെടുത്തേക്ക് പോയാ മതിയല്ലോല്ലേ കോഴിക്കച്ചോടം ആയതുകൊണ്ട് ഹെ ഹെ അല്ലാ - അവിടുന്ന് കോഴികളൊന്നും കൊണ്ടു വരാൻ പറ്റൂല അവിടുന്ന് കോഴികളെ കൊണ്ടരാൻ പറ്റില്ല അവിടെ അയ്ന് നാടൻ ഇണ്ടാവില്ല
നാടൻ ആ ചെലപ്പൊക്കെ രസ യുള്ളതൊക്ക കാണാം അങ്ങനെ അണ്ടുമുന്ന്റിക്ക് കൊടുന്നന്ന്. അറ്റികള് ഈ കൂട്ടില് നിർത്തിട്ടേ ഇവിടെ വരുമ്പോ പൊട്ടത്തിയാളവുക. അറ്റകള് വിട്ടാ എവിടെക്കെങ്കിലും പോവും രാത്രി പേരേക്ക് വര്ല്ല. അങ്ങനൊക്കെ രണ്ട് മൂന്ന്കുറി നല്ല രസയുള്ള വെള്ള കോഴിട്ടോ പൂ ചോപ്പുള്ളെ ചവലും വടക്കൊക്കെ അങ്ങനെ കൊട്ടുന്നനീന്ന് ഒരീസം അവ ഓരെ വിട്ടാല് രണ്ടീ സൊക്കെ നമ്മുക്ക് കൂട്ടിലാക്കണം. ഈ കുട്ടികൾ രസം കണ്ടിട്ട് കുട്ടികള് അന് ആയിന് ഞങ്ങള് നോക്കി- കൊണ്ടുനടക്കാനും വിട്ട് എവിടക്കോ പോയൊ പിന്നെ അത് ചെയ്യാ അങ്ങനെ രണ്ടു മൂന്ന് - എനിക്ക് അറിയില്ല കൊറേ അവിറ്റങ്ങൾ ജനിച്ചത് മുതലെ ഒരു കൂട്ടിട്ടല്ല. പിന്നെ അങ്ങ് വിട്ടപ്പ ഇപ്പൊ ജയിലിന്ന് ജയിൽ പുള്ളിളെ വിട്ന്നമാതിരിയായി ഓലങ്ങട്ട് വി ഇ്ട പോലെ ഉടുക്കാങ്ങട്ട് പോയി.
പിന്നെ ഒന്നാവത്
ഇത് തള്ളാരോന്നല്ലല്ല ഈ നല്ല രസം ഭംഗിയൊക്കെ ക ഇങ്ങട്ട് കൊടുന്നതാണ് അങ്ങനെ രണ്ട്മുന്നൂറി കൊടുന്നന്നക്കണ് ഒക്കെ പോയി.
ആഹ
കുറചീസൊക്കെ കൂട്ടിലിടും പിന്നെ നമ്മള് പാവല്ലേ എങ്ങനെപ്പോ ഇങ്ങനെ കൂട്ടിൽ നമ്മളും മക്കളുംമ്മ കൂട്ടിലാക്കി എങ്ങനെ ഉണ്ടാവും അണ് വിട്ട് കൊടുക്കും അപ്പൊ അങ്ങട്ട് ഇങ്ങട്ട് വരീ ഇവിടൊക്കെ കുറചീസം നടുക്കും പിന്നെ ആളെ കാണൂല പിന്നെ പലോടത്തും പോയി ഒളിക്കും. പിന്നറിയാല്ലോ പുടിച്ചോണ്ടോകും ഇനിയിപ്പ നായ്ക്കള എടുത്ത് വന്നു നിന്നാലും അങ്ങട്ട് തുള്ളല്ലാം ഓടുന്നില്ല
ആ ഓടാൻറ്റങ്ങൾക്ക് കയ്യൂല.
ആഹ ഇതതല്ല നാടൻ തന്നെണ് നാ ൻതന്നെ നാടൻ പോത്തന്നെണ് അങ്ങനത്തെ ആ ബോന്തെച്ചിന്തല്ല.
ഏ
ആ അങ്ങനത്തെ ഉണ്ടല്ല അത് വേറണ്ട് ആഹ്
ആഹ ആഹ് രസുണ്ടാവില്ല അയ്റ്റങ്ങള് മുടി ഇടൂലല്ലോ
ഏ മുടക്ക അങ്ങനെ പോരിയൂല അങ്ങനത്തെ ഇണ്ടയിന്ന് അങ്ങനത്തെ പിള്ളേര് ഒരു നാല് നല്ല ഉണ്ട കോഴികു നല്ലരസണ്ടൈന് കാണാന് കൂട്ബ്ടെ പേരെല്ടൂലമോളെ അവിടെണ്ടെ വീടിയ വീടിയൽ വൈക്കോല്ലും പലോടത്തും പോയിട്ട. ഇന്ന് ഇങ്ങട്ട് വരൂല. രണ്ട ദിവസം നേര വത്താ കാണാൻ പട ആള് കൂട്ടിലോട്ട് മുളയൂല്ല അവിട ആടെ പോയി മത്തി.
ആഹ് ഇവ- ഇവടെ ഒരു കോഴി വന്നു കൂടിനുട്ടോ ആരതാണൊന്നുമാറീല. ന്നിട്ട് അത് എന്നും വന്ന് അടു- ട്ടടും അടുക്കളേൽ വിറക്- അവിടങ്ങനെ വന്ന് മുട്ട ഇടും. എന്നും ഓരോ മുട്ടടും. അതൊന്നും ഞങ്ങളെടുത്തിയിലാട്ട കാരണം- ന്നാരതാ പറയാൻ പറ്റൂലല്ലോ മുട്ട ഇടുന്നാ കോഴിയല്ലേ മ് പിന്നെപ്പിന്നെ- ഞങ്ങളെ മരുത്തുമത്തന്നെ കറി നക്കലായി ഒര് രണ്ട് മൂന്ന് മാസങ്ങനെ- പിന്നെ ഞങ്ങൾ ഇടക്കലോടങ്ങി ആര് പറയ്‌നും കെക്കുന്നില്ല- കോയിനെ കാണാല്ല്യ ന്നില്ലത് ആ ഇണ്ടേ.
ആ ആ ഇങ്ങളെന്ത വളർ- ത്തത് കൂടില്ലാഞ്ഞിട്ടോ?
ഞങ്ങള്ൾ വളർത്തണം വളർത്തണംന്ന് ഇങ്ങനെ പറയണ്ട് പക്ഷെ പോയിട്ടങ്ങട്ടെത്തുനില്ല.
ആ പെണ്ട കട്ട മോ മോനക്കേ മോന്ക്ക് പേസ്സൊക്കെ കൊടുക്കാണെങ്കി വാണെങ്കി രണ്ട് കോയി- അപ്പൊ വേടിച്ചോ നോക്കും വാണംട്ടോ. നമ്മള ബാക്കിയുള്ള ചോറും കറിയൊക്കെ കുഴച്ച കൊടുക്കും ചെയ്യാ.
ആഹ് ആഹ് ഓനാണ് ന്ന് ണ്ടെങ്കിൽ അൽ- പുഴുങ്ങിയതാ.
ഏ..
ങ്ങണം ന്ന് പറഞ്ഞിനു പിന്നായ്ന്റെ വാർത്താനൊന്നും ഇല്ല.
അ ആ..
പിന്നെ പ്പെന്തെങ്കിലും വന്ന് പിടിച് കഴിഞ്ഞാൽ അത് ഞമ്മൾ കണ്ണ് കാണണ്ടേ.
ആ അതൊക്കെ ഏ. കേതിയെടെന്നെന്ന്.
ങ്കര കേതിയെടാൻ.
അതിനേക്കായിം കേതിയെടാ മോളെ അസുഖം വന്നിട്ട് പാവം ആയിട്ടങ്ങള് ഇങ്ങനെ- തൂങ്ങിക്കുന്നതും വെയ്യാതിരിക്കുന്നതും ശ്വാസം വലിക്കണതൊ ഒക്കെ കാണുമ്പോ എടങ്ങേറ് വരും. ഔഫ് ഞാനും ന്റെ ഇളച്ചിം കൂടെ ഒരീസം- പ്പോ കുറച്ചീസം മുന്നേ ഞാൻ പറഞ്ഞീലെ- ഓ പിന്നെ കൊറച്ചു കോയി കുട്ട്യാളെ വിരിച്ചറക്കീനിം. ഔവ് കൊറച്ചൊക്കെ വലിപ്പം വെച്ചക്കന്. ങ്ങട്ട് നല്ല രസല്ല കോഴിക്കലായ്ന് ഞങ്ങൾ ങ്ങനെ മരുന്ന് കൊടുക്കണ ഇടക്ക് ഒരു കോയി ഓളെ കാണിക്കന്നന്നെ- പെടഞ്ഞെങ്ങാട്ട് ചത്തു. മരുന്നങ്ങട്ട് കൊടുത്ത- അതങ്ങനെ തലയൊക്കെ നീർത്തി കാലും കയ്യും നീട്ടി അതങ്ങ് പോയി. കാണാൻ വയ്യ അങ്ങനെത്തതൊന്നും നമ്മക്ക് കാണാൻ-
ആ..
പിന്നെ കുഴിച്ചിടാൻ തന്നെ ആരും കുഴിച്ചിടൂല. നമ്മളാന്നെ കൊണ്ടോയി കുഴിച്ചക്കോ ചത്താൽ- ങ്ങള് മരിച്ച മക്കള് മറയ്യൂലെ. മക്കളോട് പറഞ്ഞ തീരെ കേക്കൂല. തീരങ്ങനെ അതൊന്നൊരു കുയി കുത്തി കുയിച്ട് ന്ന് പറഞ്ഞ കേക്കുല.
ആ മഴ ണ്ടങ്ങട്ട്?
മഴ ചാറിന്നു.
ഏ ബടെ നല്ല്-
ഇന്നലെ നല്ല ഞങ്ങള നോമ്പ്- അതൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം നല്ലോം പെയ്തു ഒരു ഏയ് മണി ഒക്കെ ആയപ്പോ.
ഏ ന്നാ മഴ ഇങ്ങട്ടെതീറ്റില്ല പഷേ പ്പോ നല്ല പേയിട്ട് ണ്ട്.
ആ.....
ആ രാവിലെ മഴപെയ്താ കുട്ടികളെല്ലാം ഒറങ്ങിക്കോളൂ
ആ മഴപെയ്താ കുട്ടികളൊറങ്ങും ഇമ്പടത്തൊക്കെണീറ്റിരിക്ക്ണു ഇന്ന് സ്കൂളും മാദ്രസ്സയില്ലാതായപ്പോ നേരത്തെ കാലത്തെ എണീച്ചിരിക്കണ്
ആ ആ അങ്ങന തന്നെ എങ്ങോട്ടെങ്കി പോവാണ്ടെങ്കിലും സ്കൂൾ ണ്ടെങ്കി നമുക്ക് തല പൊന്തൂല
ആ ശരിയന്നാണ് ഓനതൊന്നും നേരത്തെ നേരെമറിച്ച് മദർസൊക്കെണ്ടെങ്കില് അാള്ളാ വിളിച്ച ച്ചാല് ബാത്റൂമ് പോകുമ്പോ പല്ലേച്ച് മോറഴ്കി മൂത്രൊഴിച്ചൊക്കെ വന്നിട്ട് പൊതപ്പിന്റോട്ടും പിന്നേം നമ്മള് മാറ്റിക്കൊടുത്താ പൊതപ്പിന്റോട്ടും ചായ കൊടുക്കുമ്പൊളും പൊതപ്പിന്റോട്ടും അങ്ങനായിട്ട് പിന്നെ കുട്ടികൾ പോണനേരത്തെന്നും മഴ കുട്ടികൾക്ക് മടിയില്ലാതിരിക്കുമോ
ആ..... പിന്നെ രാവിലത്തൊറക്കേ
ആഅങ്ങനൊക്കെ
നന്നായി എന്നാ ശരി എന്നാല് ഞാന് ഇനി അടുക്കള കേറട്ടെ പണികള് ഒക്കെ ണീക്കുമ്പോ ത്തിനെ ഒക്ക ഇണ്ടാക്കാഞ്ഞാല് തൊടങ്ങി വെക്കണം എന്നാ പിന്നെ ഓരോരുത്തർക്കു അങ്ങനെ ആ തുടങ്ങിയെച്ചാ പിന്നെ ദോശൊക്കെ ആ ശരി